ആഹ് കേക്ക്ന്നില്ലേ ആഹ് ണ്ട്
എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ സുഖായിട്ട് പോണ് ഉം ഫുഡൊ ആഹ് ഫുഡൊക്കെ കഴിച്ച് പാത്ര ഇല്ലല്ല പാത്ര ഇപ്പൊ കയ്കി ഇങ്ങനെ അടുക്കളേന്ന് പോയിട്ടില്ല. പോട്ടെചാരിച്ച്ങ്ങനെ
ഏഹ് ഏഹ് എന്തെക്കെ ഫുഡ് ഇന്ന് സ്പെഷ്യല് എന്തെങ്കിലുണ്ടോ
ഇന്ന് സ്പെഷ്യല് ഇണ്ടാക്കണം വൈകുന്നേരത്തിന് എന്താ പൂളണ്ടല്ലോ
ഏഹ് ഏഹ്
ആഹ് അതും ബീഫ്ണ്ടായിനി എല്ലൊക്കെ അഒക്കെ ഇട്ട്ക്കാണ്ട് ഇണ്ടാ ക്കാന്ന് വിയാരിച്ചപ്പൊ ആ പൂള നുർക്കട്ടെര്തീങ്ങാണ്ട് ഇങ്ങനെ നുർക്കിയോണ്ടിരിക്കേന് ആഹ് നല്ല രസാണ്. അപ്പന്നു അഹ് ഇണ്ടാക്കാ വിചാരിച്ച്ങ്ങാണ്ടേ അപ്പ അതരി നുറുക്കേന്
ആഹ് ആഹ് ആഹ്
ഇങ്ങളെങ്ങനെ ബി വെക്കല്
ഞങ്ങള് സാധാരണെ പൂള പീങ്ങീട്ട് ബീഫ് വേറേം വെച്ച്ട്ട് പിന്നെ മിക്സിയ്യലാണ്
ഏഹ് ഒരുമിച്ചിട്ടട് വെക്കൂലേ വെച്ച് കൈഞ്ഞ്ട്ട് മിക്സിയ്യലാണോ അതോ നമ്മൾ പിന്നെ കു പൂ
ട്ടി പിന്നെ മിക്സെയ്യലാണ്
എഹ് ഏഹ്
ഇങ്ങള് ഒരുമിച്ച വെക്കല്
അല്ല ആദ്യം ബീഫ് വേകിച്ചും. പിന്നെ കുക്കർല് പൂള ഇട്മ്പൊ അയിന്റെ ഒപ്പം തന്നെ ബീഫ് ഒന്നൂടി ഇടും. ആഹ് ന്നട്ട് പിന്നെ ഒന്നുംകൂടിം ഒ എല്ലാം പാടെ പിടിക്കാനെ. മസാലീം ഇതൊക്കെ ഒന്നും കൂടി പിടിക്കൂലേ ആഹ് ഞാനങ്ങനെക്കല്
ബീഫ് അപ്പോ വേവ് പാകാവോ
ആഹ് വേകി ആദ്യം വേകിച്ചും ബീഫ്
ആഹ് ആഹ് അങ്ങനെ
ആദ്യം വേകിച്ച് പിന്നേണ് കുക്കർല് പിന്നെ പൂള ഇടുമ്പൊ അയിൻ്റെ തായെ ബീഫ് ഇടും. ഇന്ന പിന്നെ ഒക്കപ്പാടെ ഒരുമിച്ച് അയിന്റെ ഇതൊക്കാണ്ട് പിടിച്ച് ആവട്ടേ വിചാരിച്ച്ങ്ങാണ്ട് അങ്ങനെ ചിയ്യല്
ഏഹ്
ഉം അങ്ങനെയാവുമ്പൊ ഒന്നും കൂടീം അല്ല ഇൻക്ക് തോന്നണ് അങ്ങനേണോന്ന്ണ്ട്. എന്താച്ചാ അങ്ങനെ ആവുമ്പൊ മസാലീം കാര്യങ്ങളൊക്കെ പൂളേലും ഇതിലൊക്കെ പിടി ക്ക്യാണെങ്കിലേ പിന്നെ അളക്കിട്ക്കുമ്പൊ ന്നെ അത്ര കിട്ടും തോന്നില്ല
ആഹ് ആഹ്
അങ്ങനെ വെക്കല് ഉം ഉം ഇങ്ങക്കെന്താ ചോർന് എന്താ കൂട്ടാന് ചോർന് എന്താ കൂട്ടാന്
ഞങ്ങൾക്ക് ഏഹ് മീന്ണ്ട് പിന്നെ പച്ചക്കറി കറി യിണ്ട്
ഏഹ് എന്താണ്
പിന്നെ മീന് ഞങ്ങക്ക് ഒണക്കമീനാ ഇന്ന്പ്പം പച്ചമീൻ കിട്ടീ കിട്ടാന് കൊറച്ച് പാടാണല്ലോ. മഴ ആയോണ്ട്. അപ്പന്ന് ഉണക്കമീനാ
ആഹ് അഹ് രസാണല്ലോറിയെയ്. അതെന്താ ഒര് ഉം ചെറിയൊരു പീസ് മതി ഞമുക്ക് ചോറ് ആഹ് മ്മക്ക് ചോറ് തിന്നണെങ്കിലേ ഒരു പീസ് മതി അറിയയ്‌
അതെന്നെ
ഉം ഉം ഉം
പിന്നെ എന്തൊക്കെണ്ട് ഇങ്ങളെ മക്കളൊക്കെ സ്‌കൂ
ആഹ് കുട്ടിയാളൊക്കെ പെയ്ക്ക്ണ്. ആഹ് ഒരാള് വന്നു. ചെറ്തിനെ ഇപ്രാശ്യം ചേർത്ത് ചേർത്ത്ട്ടൊള്ളെയ് എൽ കെ ജി ആണ്. ഇപ്പൊ ഒര് പ്പോ ഈ ആയ്ച ഉം ആഹ് അല്ല ഈ ആഴ്ച ഉച്ചേരെ ഉണ്ടാവൊള്ളൂ. ഇപ്പ ദ് ഈ ഫസ്റ്റ്റ്റായിട്ട് കുട്ട്യാൾ വരുമ്പോളേയ് കരച്ചിലും പിട്ചിലൊക്കെ ഉണ്ടാവോല്ലൊ അപ്പ അതൊക്കെ ഒന്ന് സെറ്റാവാ സെറ്റാവോള്ളം ഏഹ് ഉച്ച വരെ ക്ലാസ്സ് വ്യാഴാഴ്ച വരെ ഉച്ച വരെ. ഞ്ഞി പിന്നെ നെക്സ്റ്റ് വീക്ക് അടുത്ത് സ്കൂൾ ഉണ്ടോ ആഹ് ആഹ് കൊറ്ച്ചൊന്ന്. വണ്ടിക്കനെ പോവല് ഏഹ് അടുത്ത വീക്ക് മുന്ന്ണ് മൂന്നണിരെ മൂന്നണി വരെ ണ്ടാവും.
ആഹ് ആഹ് ആഹ്
പ്പോ കഴിഞ്ഞോ
ഏഹ് ഏഹ്
ഏഹ് ആഹ് കേക്ക്ല്ല
ആഹ് കേൾക്ക്ണ്ട്.
ആഹ് ആഹ് സൗണ്ടിങ്ങനെ ഇല്ലാതോണ്ട്
പിന്നെ ന്താ വീട്ടില് ആഹ് വീട്ടില് ങ്ങള് സ്വന്തം വീടാണോ?
ആഹ് ഞങ്ങൾ തറവാടാണ്.
ഏഹ് ഏഹ് വീട് വാർപ്പോ ഓടോ?
അല്ലല്ല ന്ത ഓട് വീടാണ്. ഒന്നും കാര്യയ്ട്ടില്ല അങ്ങനെ.
ഏഹ് ഏഹ് സ്വന്തം വീടൊക്കെ ഇണ്ടാക്കണ്ടി വരൂ ല്ലേ തറവാടായൊണ്ട്. ആഹ് ഏഹ്
ഉം ഇപ്പോ അയ്മക്കും നോക്കിറ്റില്ല.
ആഹ്. വീട് റ്ഞ്ഞാ പറിണ മാതിരിയല്ല പെട്ടെന്നൊന്നും കയൂല.
ആഹ ഇല്ലല്ല എന്താച്ചാൽ ഇപ്പത്തെ സിറ്റുവേഷൻ നോക്കണെങ്കിലേ. എല്ലാ സാധനത്തിനും ഉം വെലല്ലേ ഇഞ്ഞി കല്ലൊക്കെ കിട്ടുമ്പത്ര. കായ് മാണം.
ആഹ് പിന്നെ ദിവസം തോറും വില കൂടാണ് ഓരോ സാധനത്തിനും.
ആഹ് ആഹ് ആഹ് അതന്നെ പക്ഷേ അഹോണ്ട് വെര്മാനം അവ്ടെ കൂട്ണില്ലല്ലോ. അവ്ടെ വില കൂടിയാലും അല്ല അമ്മക്ക് കിട്ടണ വരുമാനത്തിന്. ഏറല്യല്ലോ അതൊക്കെ ഫിക്സ്ഡ് സാലറിയല്ലേ ഉണ്ടാവുള്ളൂ എങ്ങനെ ആയാലും.
ആഹ് ആഹ്.
ഉം ഉം പിന്നെ ങ്ങളെ മക്കളൊക്കെ സ്കൂള്ക്ക് പോയില്ലേ?
ആഹ് പോയി ഇൻക്ക് ഒരാളെ പോവാനൊള്ളു ഓള് പോയി.
ഏഹ് ഏഹ് ആഹ് ശെരി അല്ല എങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെ?
പഠിക്കാന് കുഴപ്പൊന്നില്ല അങ്ങനെ പോണ് ചെറിയ കുട്ടി
ആ ആ ആ ഇങ്ങനെ മത്സര പരുവാ ക്ക. ആ മത്സര പരുവാടി ലൊക്ക പങ്കെടുക്കോ ഓരോ മത്സര പരിപാടികളൊക്കെണ്ടാവുല്ലോ അയിലൊക്കെ പങ്കെടുക്കോയിക്ക.
ആഹ് ഗ്രൂപ്പ് ഐറ്റത്തില് ഓള് പോവുള്ളു സിംഗിൾല് പോകൂല.
ഏ അതെന്താ മടിയാ
ആ മടിയാണ്.
എ ഹേ.
കൊർച്ചൊരു ഇതിള്ള ഒരാളാണ്. പൊർത്തേക്ക് വല്ലാതണ്ട് എറങ്ങണ ആളല്ല അതോണ്ട് സിംഗിൾക്ക് പോകാൻ ഭയങ്കര മടിയാ.
ഏഹ്. അ പോയി പോയി റെഡി യാവൂല്ലേ.
ആഹ് പോയി റെഡിയാവും.
ഉം ഉം അല്ല കുട്ട്യേക്ക് അങ്ങനൊക്കെ കൂടുമ്പങ് ഇഷ്ടാവേ ഏ ചെർതായിട്ട് ഇങ്ങനെ എന്തേലൊക്കിങ്ങനെ ഒള്ളല്ലാതെ ഒന്നുല്ല. അല്ല ഏതേലും വെരാ നമ്മ ഇപ്പോ എല്ലാരും ഫോണിലും നെറ്റും കാര്യങ്ങളെക്കെണ്ട് വെറുതെരിക്കല്ലേ വീട്ടില്. പ്പ എന്തേലൊക്കെ അമ്മേടെയായ എന്തേലൊക്കെ ഇണ്ടായാല് അതല്ലേ നല്ലത്.
ഓൺലൈൻ ബിസിനസ്സ് അല്ലേ എല്ലാം കൂടി നമുക്ക് വിശ്വസിക്കാനും പറ്റൂല.
ആഹ് അതെ
ഉം
എന്തായാലൊക്കെ ഒരു കാര്യാണ്
ആ എന്തായാലും കാര്യാണ് നമ്മള കയ്യിലെന്തെങ്കിലും കുറച്ചുണ്ടാവണെങ്കി എന്തെങ്കിലൊക്കെ വർക്ക് ചെയ്യണം നമുക്ക് പൊറത്തെറങ്ങി പോകാൻ കഴിയാത്തോലാവുംമ്പള് നമുക്ക് ഇങ്ങനെയൊക്കെല്ലേ കഴിയുള്ളൂ
ആഹ് ആ ആ ശരിയാണ് പിന്നാ
പിന്നെന്ത് മഴ ഇപ്പം കൊറ ച്ചൊക്ക മഴ പോയി ഇപ്പൊ ഒരു വെയില് ചെറിയൊരു വെയിലൊക്കെ വെര്ന്ന്ണ്ട് രണ്ടീസായി നല്ല മഴയേനില്ലോ
അ അ ആഹ്
ഇന്നലൊക്കെ നല്ല മഴയാണ് ഇന്ന് ഇന്നലെ മഴേണ്ട് ഇന്നലെ ന രാവിലെ നല്ല മഴയാണല്ലോ
അ ആഹ്
പിന്നെ കൊറച്ചൊരു ഇത്ണ്ടായി പിന്നേം മഴയ്യ്തു
ആ ആ ആ അല്ലെ സ്കൂൾ പോയ സമയത്തൊക്കെന്നയ്ഞ്ഞ ന്നലല്ലേ എന്താണ് മഴ ഇര്ട്ട് മൂടി മഴവേതീനി ഇപ്പ കുട്ടി മടി സ്കൂൾക്കോവാന് റെഡ് അലർട്ടാണന്നൊക്കെ പറഞ്ഞിരി ക്കേനിവിടെ ചെലജില്ലലേർക്കുണ്ടേയ്ന്യല്ലൊ ഇന്നലെ കോഴിക്കോ ക്കോട് ന്നക്ക പറഞ്ഞിങ്ങാണ്ട് കോഴിക്കോട് കാസർകോടൊക്കെ കണ്ണൂരോ മൂന്നടത്തുണ്ടായീന്യല്ലൊ ക്ഷെ മലപ്പുറത്തൂന്ത ആ ആ ആ ആ ആ ആഹ്
പിന്ന കുട്ടിയളിപ്പ നടന്നാ പോകല്
അല്ലല്ല ബസ്സിനന്നെ എന്നാലും ബസ്സില് കേറണങ്കില്
ആഹ്
ഒരാള് ബസ്സിനാണ് ക്ഷെ ഓരിക്കാണ് ഗമ മറ്റോരൊന്നും പറയില്ല ഒരിക്കിന്നെ കൊയപ്പം പോവുംമ്പ വാതിക്ക തന്നെയാ ഓട്ടോ എന്നും അവിട്ന്ന് കേറും മറ്റോന് പിന്നെ അങ്ങാടി പോയി കേറണം ബസ്സിന് ആയതോണ്ടേ
മുന്നില് കൂട ബസ്സ് വെരൂലേ
അല്ല കൊർച്ചങ്ങട്ട് കേറണം പക്ഷെ സ്റ്റോപ്പിലെല്ലേ ബസ്സേൾ നിർത്തയുള്ളൂ സ്കൂൾ കുട്ടികളും കൂടി ആകുമ്പോളേ അങ്ങനെ ബസ് സ്റ്റോപ്പ് പോണം മ അല്ലാത്ത സമയത്ത് നമുക്ക് അവിടുന്ന് കയ്യാട്ട നിക്ക് കിട്ടുവല്ലോ അപ്പൊ പിന്നെ അപ്പ ഒരു മടിണ്ടായിനറ്യേ മഴ ന്ന് മയാണെങ്കി ഞാൻ പോവൂലാന്നർഞ്ഞു
ഓരെ പറഞ്ഞിട്ടും കാര്യല്ല ഞമ്മള് പുറത്തിറങ്ങാഞിട്ടാണ് ഞമ്മക്കത് അറിയാത്തത്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ശരിയാണ് ശെ നമ്മൾ പോയന്ന് പോയന്നൊക്കെ അങ്ങനെ തന്നെ അല്ലെയ്ന്യോ നമ്മളിപ്പ അന്ന് മഴൊന്നും നോക്കൂലേ ആഹ് പത്തോൽക്ക് പിന്നെ മഴ ഇന്തൊന്നും പോയി അങ്ങനെ മയത്തൊന്നും പോയിന്ന ഇല്ലാത്തതൊണ്ടെ
ഉം പണ്ട് മഴയൊന്നും കാര്യല്ലേനി മയത്ത് കാൾ ചാടലും കുളിച്ചലും ഒക്കെയേണല്ലോ
എങ്ങനെ
പണ്ട് മഴയൊന്നും കാര്യല്ലേനി പണ്ട് മഴത്ത് ഇറങ്ങലും ചാടലും കുളിക്കലും ഒക്കെ അല്ല്യേനിയൊന്ന് പറയാ
ആഹ് അതന്നെ ഇപ്പ അത് പേടിയാണാണും എന്തച്ച ഇപ്പ പല അസുഖങ്ങൾ ഉള്ളത് കൊണ്ടേ
അതാണ്
പണ്ട് നമ്മൾ ഏത് ചളിവെ ചളിവെള്ളത്തും കളിച്ചീന്യല്ലോ ഇപ്പ അഒന്നും പറ്റിപ്പോ ഓരോ രോഗങ്ങൾക്ക് പേരും പറഞ്ങ്ങാണ്ട് ഇങ്ങനെ എപ്പ ഇന്നലീം കൂടി കണ്ടക്കണ്
ഓരോ കൊല്ലം ഓരോ പുതിയ പുതിയ രോഗങ്ങളാണ് വരണത്
ആഹ് അത് ഓരോത്തിനും ഓരോ പേരുണ്ടല്ലോ
അതാണ്
പുതിയ കേൾക്കാത്ത ഒരോ പുതിയ പുതിയ പേരുകളും ഉണ്ട് പണ്ടത് ത്തെ മാതിരിഅല്ലല്ലോ പണ്ട് പറഞ്ഞാ പകർച്ച വ്യാധികളെരുന്നു ഇപ്പതൊന്നും അല്ലല്ലോ ഉള്ളത് ഇപ്പോക്കെ വല്യ വല്യ രോഗങ്ങളാണ് പ്പോ ഈ ക്യാൻസർന്ന് പണ്ടൊന്നില്ലല്ലോ അവുടി ഇവിടക്ക ഓരോന്നിന നമ്മള് കളക്കാനള്ളനി ഇപ്പം ഇപ്പൊ കൊറച്ച് വീടുകൾ എടുക്കുകയാണെ അയില് ഒരാൾക്ക് എങ്കിലും ഇല്ലാതൊക്കൂല അത് അത്
ആഹ് ആഹ്
ഉം ഉം അങ്ങനൊക്കെ അങ്ങനെ അതത് ഉം ഉം എന്താ വേകുന്നേരത്തിന്
ഏഹ്
വൈകുന്നേരത്തിന് എന്താണ് ചോദിക്ക
വൈകുന്നേരത്തിന് സ്പെഷ്യൽ ഒന്നുല്ല ഐക്ക് എന്തെങ്ങനെയൊക്കെ ഉണ്ടാക്കണം മക്ക ള് സ്കൂളിട്ട് വരുമ്പോൾ എന്തെങ്കിലെയൊക്കെ വാണ്ടി വരും ചോറൊന്നും കഴിക്കൂല
ആഹ് ആഹ് ക്ഷേ കുട്ടികൾ ചോറ്ന്നാണ് സുഖം ആണ് പറയെ നമുക്ക് വേറെ എന്തെലും ഒക്കെ പിന്നെ കൊടുത്താ മതി ചോറ് തിന്നുന്ന കുട്ടികളാണെങ്കിലേ
ആഹ് ആഹ്
അതത് വെശപ് മാറിയേച് വരും വരന്നും കഴിക്കൂല ട്ടോ
ആഹ്
മക്ക് ബക്കറിയോ എന്തേലുമൊക്കെ ഒരിക്ക് വേണ്ടത്
ആഹ്
അത് തപ്പി തെരയും എവിടെങ്കിലൊ ഒക്കെ പാത്തച്ച് നോക്കാൻ പാടില്ല ആഹ് ആഹ് ആഹ് ഓൽക്കതാ വേണ്ടത് ആഹ് അതണോ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് ബേക്കറികളൊന്നും കൊടുന്ന് വച്ചാല് ഉണ്ടാവില്ല പറയാ പക്ഷെ നമ്മള് ആരെങ്കിലും ഗസ്റ്റക്ക് വന്ന് നോക്കുമ്പോളാക്കാരം പിന്നെ നോക്കല് ഇണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പം അത് കാണാൽ തന്നെ ഇണ്ടാവൂല
ആഹ്
പിന്നെന്താ പിന്നെന്താ ഉച്ചക്ക് കിടന്നിറങ്ങുവോ
ഏഹ്
ഉച്ചക്കെ ഉറങ്ങാറുണ്ടോ ചോദിക്കാ
ഉച്ചക്ക് ചിലപ്പോ പിന്നെ ചെറിയ മക്കൾ ഉണ്ടാവുമ്പോ ഉറങ്ങാൻ കഴിയൂലല്ലോ
ആഹ് ആഹ് ആഹ് അവര് ഉറങ്ങാപ്പോ
ആഹ് ഇപ്പോ കിടക്കയാണ് ഉറങ്ങാന്
ആഹ് ആഹ് ആഹ് ആഹ് അല്ല ഓല് ഉറങ്ങണ സമയത്ത് നമ്മുക്കൊന്ന്
ആഹ് ആഹ് പിന്നെ നിങ്ങള് പറഞ്ഞാ മാതിരി ഫോണില്ലേ ഫോൺ ഇണ്ടാവുമ്പോ ഫോണിമ്മല് ഇരുന്നാല് ഏത് ഒറ ക്കും പോകും
ആഹ് അത്ശരിയാണ് സമയം പോണത് അറിയില്ല എന്നുള്ളൂ
എന്നാ ശരി
എങ്ങനെ
ഓക്കേ എന്നാ ഞാൻ എന്റെ മോന് കരയുന്നുണ്ട്
ആയിട്ടില്ലല്ലോ
ആഹ്
പിന്നെ എന്തൊക്കെയ ഏഹ് ഒണന്നോ കുട്ടി ഒണന്നോ
ആഹ് കുട്ടി ഒണന്ന്
ഉം ഉം എത്ര ആളുണ്ട്
എനിക്ക് മൂന്നാളുണ്ട് ഒരാള് സ്കൂള് പോയിന് രണ്ടാള് ചെറുതാണ് രണ്ടാളും ഏഹ് ചെറുതാണ് ഒരാൾക്ക് രണ്ടു വയസ് ആവണേ ഉള്ളൂ
ആഹ് എന്നാ അങ്ങനെ വെച്ചാളി ഇന്നാ
ആഹ് ഓക്കെ എന്നാ
ഉം